കേൾക്കണ്ടോ
ആഹ് ഉണ്ട്
ആഹ് ആഹ്
നമ്മടെ വീട്ടിലൊക്കെ അങ്ങനെ കൃഷിയൊക്കെയുണ്ടാ പൊറത്തൊക്കെ മരങ്ങള് ഫ്രൂട്സിന്റെ ഒക്കെ
ഓഹ് ചെടികൾ ഇണ്ട്. പിന്നെ പച്ചക്കറികളൊക്കെ ഇണ്ടയ്നി ആ നല്ലെ വെയിലുള്ള സമയെത്ത്
ഇതാകിന്ലെ അപ്പൊ പിന്നെ മഴല്ലേ
ആഹ് ഇപ്പം കുഴിച്ചിട്ട് കാര്യല്ല്യാ ഇപ്പം ഇണ്ട്ട്ടോ ചേമ്പ്, ചേന കാവുത്ത് അങ്ങത്തൊക്കെ കുയ്ചിട്ട്പ്പോ മൊള്ച്ച് പൊന്തെല് തൊട്ങ്ങീണ്. മഞ്ഞള് ഇത് കുയ്ച്ച്ട്ട്ക്ക്ണ്.
ഇവടെ അഹൊക്കെ പന്നി ഇതാക്കി.
ആഹ് പൂള പൂള. അതേപോലെ പർക്കി നായിണ് ഒര് രണ്ട് മാസം പാടെ കഴ്ഞാ പൂള പറിക്കാനായി.
ആഹ് പൂള അവിട്ന്നാ പോ ഫസ്റ്റ് ആഹ് പൂളൊക്കെ അങ്ങെനെ ഒരാള് പർ ഇഷ്ട്ട മാരി ഞാനാരോ പൂള അത് പ്പ ആരെങ്കിലും കള്ളന്മാര് ഇട്ത്തോ വിജാരിച്ച് അങ്ങൻതൊരു രീതിയിലാണ് പന്നി
ആഹ് ഓല്, ഓല് അല്ല ഞമ്മള് മൻഷ്യന്മാര് എട്ക്കുംപോലെ ഇട്ത്ത്ക്ക തിന്ന് തോലൊക്കെ ഇണ്ടാവും അവിടെ നല്ലോം മാന്തിയെടുക്കാൻ ഓൽക്കറിയ ഏതപ്പാ നല്ലെ പാകയെത് ഏതാന്നൊക്കെ ഓല്ക്കറിയാം.
ആഹ് അറിയാ അപ്പൊ ഞാൻ ഇനി ഏതെങ്കിലും വെഷ്ന്നിട്ട് വല്ല അണ്ണമാരും തൊര്ന്ന് എട്തൊ അത്രതോന്നി. ഫസ്റ്റ് അപ്പൊ അമ്മക്ക് ഇത് ഇത്ര അറിയില്ലല്ലോ ഇത് ഇവടെ ഇണ്ട്ന്ന്ള്ളത്. ഏഹ് പന്നി ശെരിയാണ് പിന്നെ പിന്നെ ആൾക്കാര് കണ്ടിട്ടൊക്കെ മനസ്സിലായത് ഇവടെ ഇണ്ട്ന്ന് ഇല്ലത് പുലെർച്ചൊക്കെ ആൾക്കാര് പള്ളിക്ക് പോകുമ്പളൊക്കെ കണ്ട് ട്ട് ഇങ്ങെനെ പറയാം അങ്ങെനെ പിന്നെ പിന്നെത്
പക്ഷേ ഞങ്ങക്ക് ഒര് മതില് ഭാഗത്തായങ്ങൊണ്ട് റോഡ്മ്മന്ന് മ മതിലാണ് പക്ഷേ ഒര് ഭാഗം ഗേയ്റ്റുണ്ട് അതുകൊണ്ട് പിന്നെ വെരൂല ഇവടെ വയല് വയലിലൊക്കെ ഈ നെല്ലൊ ക് ന്നെല്ല് കൃഷിചെയ്യുന്ന വയലെയ്നി ഇവടൊക്കെ ഇപ്പൊ അതൊക്കെ നിർത്തി വെച്ച് പന്നിന്റെ ശല്യംകൊണ്ട് പൂളാ വ പിന്നെ വാഴ, നെല്ല് ഒക്കെ കൃഷി ചെയ്യ്ണെ പാടെയ് ഞങ്ങൾ തൊട്ടടുത്ത് ഇവടെണ്ട്. പക്ഷേ ഇപ്പൊന്നും ചെയ്യലില്ല എല്ലാരും മട്ത്ത്
ആഹ് ന്നല്ലെതാ കൊറെ കൊന്ന് കൊന്ന്ട്ട് ഇങ്ങെനെ ഫോട്ടം വന്നീന്നു അപ്പെ അത്യാവിശ്യം നല്ലെ വൽപണ്ട്. ഞാന് ഇങ്ങെനെ പറയും ഞമ്മള് ഒന്നിനെ പോലും കണ്ടില്ലല്ലോ നേരിട്ടിട്ട് പറയും ഫുള്ള് നായ്ക്കള് നായ്ക്കള് ന്നല്ലെണ്ട്.
രാത്രി സമയത്താ വെരാ അയ് നേരം വെള്ക്കുമ്പൊത്തിന് ഓല് പോവും പകല് തിരെ സാദ ത്തിനെ കാണാൻ കയ്യുല.
ആഹ് അല്ല അതാണ് ഉം പിന്നെ അത്ചെയ്യും മുറ്റെത്ത്ണ്ട് ഏഹ് പട്ടമ്മെല് ഇത് എന്താപറിയ മുള്ളെൻ പന്നിന്റെ ഞാനാദ്യ പ്രാവിശ്യം ശ്രദ്ധിച്ചില്ല ഞാനത് പിന്നെ ഈ തൂവെലിന്റെ എന്തോ സംഭവാ വിജാരിച്ച്. അപ്പോ ഞാങ്ങനെ വെർതെ ഇട്ത്തെച്ചിര്ന്നു കണ്ടപ്പോ ഞാൻ ഇട്ത്ത് വെച്ച് ഞാനിങ്ങനെ മുള്ളെൻ പന്നീന്റെ മുള്ളാണല്ലോ രണ്ട് മൂന്നെണ്ണം ഇണ്ട് ആഹ് ഒര് വെള്ളി കർപ്പൊക്കെ അയ്ക്കാണ്ട്. അപ്പെ അങ്ങെനെ പർഞ് അപ്പൊ ഞാൻ പർഞ് അതും ഇണ്ടാവും അപ്പൊ ഞമ്മളെ ഇവടെ എല്ലാതുണ്ട് അഹ്.
എന്താ ഏത് കാ കാട്ണ്ടോ അവ്ടൊക്കെ
കാട് ഇങ്ങെനെണ്ട് ഏ ഇവെട്ന്ന് കൊർച്ചണ് പോയാൽ പിന്നെ ആൾ താമസം ഇല്ല്യാ ആഹ് പിന്നെ ഒര് ഒര് കണ് ആഹ്
ക്ക്ണ്ലെ ഇവെടീണ്ട്ട്ടോ പന്നിണ്ട് കീരിണ്ട് മുള്ളമ്പന്നിണ്ട് പിന്നെ മറ്റേതില്ലേ പെരുമ്പാമ്പ് പെരുമ്പാമ്പ് പിന്നാ അത് ഇവിടെ കൊറേ പിടിച്ചി കൊറെ പിടിച്ച് പിന്നെേ വേ ഫോറസ്റ്റിലേക്കളെ വരിത്തിച്ച് ഇങ്ങോട്ട ഓല് കൊണ്ടു പോകല ഇവിടെര് ന മൂന്നാലെണ്ണത്തിനെ പെരുമ്പാമ്പിനെക്കെ പിടിച്ചിരുന്നു വീട്ട് മുറ്റത്ത്ന്നന്നെ റിഞ്ഞു എവിടെ ഞങ്ങള്ൾ ബാക്ക് ഭാഗം ഫുള്ളും മലയ
മലയല്ലേ
ഉം അവിടന്ന്റങ്ങി വര
ഇമ്മടെ എന്താ അറിയോ ഒരു കിലോറ്റർ പോയ പിന്നല് കൊറച്ച് ഒരു പാർക്ക് ഉണ്ടായിരുന്നു ആഹ് പാർക്കൊക്കെ പറച്ച് കൂട്ടി അപ്പൊ അതിന്റെ സൈഡൊക്കെ ഈ ചളിയാ ചളിയും ഒരു കണ്ടര് പോലത്തെ സംഭവമായിട്ട് ഭയങ്കരി ചളിയ ആപലക്കണ്ടാവും നല്ല ആപലക്കണ്ടവും പക്ഷെ ആരങ്ങനെ പോക്കില്ല അപ്പൊ ഈ ചളിയ ആയ കാരണം ഇര് വേഗം നമുക്ക് തോന്നാ ഴുകാലും ചളി ഭയങ്കരതാല്ലോ അപ്പൊ ആഹ് ഒരു സ്ഥലത്തണ് നല്ലത് പറഞ്ഞിന് ആ ആളുകള് അവിടക്കെ എല്ലാത്തിനും പുടിച്ചിക്കാൻ കഴിയില്ല പക്ഷെ ആപ്പോ ഇറങ്ങി പോകാൻ പറ്റൂല്ല അങ്ങനെ നേരെ വെച്ചനെ പുടിച്ചിയ്ക്കാൻ തോന്നും അങ്ങനത്തെ ഒരു സ്ഥലമാണ് അടെ എല്ലാവിത സാധനങ്ങളും ഉണ്ടാവും ഇവിടൊക്കെ ഇപ്പൊ ഇതേപോലെ എന്തേലും പാമ്പിനെ കിട്ടിയാലും ചേരനേ കിട്ടിയാലും ഒക്കെ കൊണ്ടട്ടുന്ന സ്ഥലമാണ് ഇപ്പൊ എല്ലാവാരും
ആഹ് എന്താ അങ്ങനെ ഒഴിവാക്കിയ സ്ഥലക്കല്ലേ എല്ലാരും
ചളിക്കൂട്ട ആയതുകൊണ്ട് അങ്ങനെ ആരും ഉപയോഗിക്കുല്ല ഒരു കറത്ത കളർ ചെളി ഇങ്ങട് നിക്കുല്ലെ പാട അതുപോലത്തെ ഒരു സ്ഥല ആഹ് മണ്ണ്ട്ട് ചിലവരൊക്കെ മണ്ണിട് നേരത്തി ശെരിയാക്കണ് ഇണ്ട്ട്ടാ
ഏ എന്നാ അതിന്റെ ഉടമക്കാരൊന്നും ഉണ്ടാവു ഉണ്ടാ വില്ലേ
ണ്ട് കുറച്ച് കൊറച്ച് കൊറച്ചായിട്ടൊക്കെ ആ വ ആഹ് ഇത്ര സ്ഥലല്ലേപ്പൊ ഇവിടെ ഉമ്മാക്ക് അവരുടെ സ്ഥലമുണ്ട് പക്ഷെ ഞുക്കൊന്നും കണ്ടെത്താ പറ്റില്ല കാരണം ഇവ ഒരു നടു ഒരു ഭാഗത്ത ഇങ്ങനെ വഴി ഒന്നും ഇല്ലാതെ കടുഭാഗത്ത് അങ്ങനെൊക്കെ ആയിട്ട ആണ് അപ്പൊ ഇപ്പൊ കൊറേ ആൾക്കാര് ഇങ്ങനെ എടുത്ത്ടുത്ത്ടുത്ത് പോവണ്ട് സ്ഥലങ്ങള് അപ്പൊ ഉമ്മ പറയും ചിലപ്പോ നമുക്ക് നമ്മളെ സ്ഥലത്തെത്തിയാ വഴിയൊക്കെ ആകുമോ നമുക്ക അത് കൊടുക്കാന്ന്റിയും അല്ലാതെ വഴിയില്ല്യ ആഹ് ആഹ് വേല കിട്ടള്ളു ഇപ്പൊ അവിടെ ഒരു സ്കൂൾ ഇങ്ങനെ വരുന്ന അത് പറഞ്ഞിണ്ട് സ്കൂള് കൊ കുറച്ച് ഭാഗങ്ങള് പണി തുടങ്ങിയിക്കണ് വലയ സ്കോള അതിന്റെ ഉം നമ്മള് പൈസപ്പം സ്കൂൾന്ന് പറയല്ല കുട്ടികളെ വല്യ സ്കൂള അപ്പൊ അങ്ങനെ ഒരു അപ്പൊ ഒരു റിസോർട്ട് സംതി ഇതിലാണ്പ്പോ അവര് പ്ലാൻ ചെയ്തിക്കണത് പണ നല്ല ഭംഗിയുണ്ട് ഏഹ് അവര്ണ്ടാക്കന്ന് തുടങ്ങി അതിന്റെ ഫോട്ടോ കാര്യങ്ങള കൊറച്ച് ആഹ് ഫ്ലക്സ് അടിച്ചൊക്കെ ചെയ്തിക്കിന് അപ്പൊ ഏകദേശം പറഞ്ഞ പണി ഉണ്ട അപ്പൊ കൊറേൊക്കെ അങ്ങനെ നേഖത്തല് തുടങ്ങിക്കണ് നികത്തിട്ടുണ്ട് അപ്പൊ ഇനെ കൊറെക്കൊരു ആൾ താമസം
അന്നേരം നല്ല വില കിട്ടിക്കോളും അങ്ങനെയൊക്കെ വരുമ്പോളൊക്കെ
അപ്പൊ അതിന്റെ അടുത്തടുത്തെ സ്ഥലങ്ങളൊക്കെ അവരിങ്ങനെ വാങ്ങിങ്ങോണ്ടിരിക്കുന്നുണ്ട് ആഹ് പിന്നെ കോളേജ് എന്തെച്ചാല് കോളേജ് ആഹ് ഉമ്മാൻ്റെ ഉം ഇവടെ ഉമ്മാൻ്റെ സ്ഥലാണ് ഞങ്ങള് നിക്ക്ണ സ്ഥലം
ഏഹ്
ആഹ് ആഹ് ആഹ് ഇ യുമ്മ അപ്പ എങ്ങനെ ഉമ്മയും ഉമ്മയും ഉപ്പയും ഒരു നാട്ടില് നാട്ടുകാരെന്നെയാ
അല്ലാ അത് എങ്ങനെയാച്ചാല് ഉപ്പാന്റെ ആഹ് ഉപ്പാന്റെ ഉമ്മാന്റെ ഏട്ത്തിണ്ടാവുലെ? അവര് രണ്ടും പെൺകുട്ട്യോളെന്നെയുള്ളൂ ഇമ്മിം ഇപ്പാന്റെ ഇമ്മാന്റെ ഏട്ത്തി അനിയത്തും അവര് ആ പെൺകുട്ട്യേള് അപ്പൊ ഓല് ഏഹ് അവിടെന്ന്ങ്ങട്ട് വരാൻ വേണ്ടീട്ട് ഏടത്തി കല്യാണം കഴി സ്ഥൽത്ത് അവര് ഏടത്തീന്റെ സ്ഥലത്ത്ക്ക് അനിയത്തീനെ കൊടുന്നതാണ്. അങ്ങനെ
ആഹ്
അപ്പൊ പിന്നെ ഇവിടെ ഒരു വീട് ഇണ്ട് ഇവിടെ വീട് പറമ്പും കൂടി ഇങ്ങനെ വിക്കാണ്ട്ന്ന് പർഞ്ഞപ്പോ അങ്ങനെ വാങ്ങി. അപ്പൊ എനക്ക്പ്പൊരു മോനെന്നെ ഉള്ളോനു അതേപോലെ ആ ഏടത്തി ഇപ്പൊരു മോളുള്ളൂ.
ആഹ് അപ്പം പിന്നെ ത സ്ഥലം അങ്ങട്ടും ഇങ്ങട്ടും തോനെ പോവൂലല്ലോലെ.
അപ്പം ആഹ് പിന്നെ അവര്ക് അവര്ക്ക് ഞങ്ങക്ക് പിന്നെ ഒരു പത്ത് ഇരുപത് പേരെ അങ്ങനെക്കെത്തെന്നെയുള്ളു. അവര്ക്ക് ഒരുപാട് സ്ഥലണ്ട് ഈ മറ്റേ ഏടത്തിക്കെന്നെ ഏടത്തിന്റെ ആ ഒരു മോള്ക്ക് ഏട്ത്തിന്റെ ഇപ്പൊ അമ്മായി ഏകദേശം പ്രയക്കായി അവര് ഒരുപാട് സ്ഥലണ്ട് അതേപോലെ ഇപ്പ അവര് ഒര് മോളായതോണ്ട് അവരെ ഇവിടെയാണ് കല്യാണം കഴിച്ചിട്ട് പറഞ്ഞയച്ചിട്ടൊന്നുല്ലാ. അവിടെ തന്നെ അങ്ങനെ അങ്ങനെ വന്നാട്ടോ അപ്പൊ ഇവിടുന്ന് പിന്നെ ഉമ്മാനെ കല്യാണം കഴിച്ച് ഇവിടുന്നൊരു അഞ്ചാറ് വീടപ്പറണ് ഉമ്മാന്റെ തറ ഉമ്മാൻ്റെ വീട്.
ആഹ് ആഹ് ഇമ്മന്റെ നാടും ഉപ്പന്റെ നാടും ഒക്കെ അടുത്തട്
ആഹ് അടുത്തടുത്തന്നെ അവള് താന്നൂര്ന്നാണ് ഇങ്ങട്ട് വന്നതാണ്. ഇപ്പൊ ഇവിടെ സ്ഥലം വാങ്ങിട്ത്തു പിന്നെ ഉം അങ്ങനെ ഇപ്പം ഉമ്മാനെ കല്യാണം കഴിച്ച് പിന്നാ അതെന്നെയാണ് ഉമ്മ എന്നും അവിടെത്തന്നെ അധികോം ഇപ്പൊ ഉച്ചക്ക് പണി കഴിഞ്ഞാ അവിടെ പോവും ട്ട് വെരും അതുകൊണ്ട് സുഖാ ഇപ്പ എന്റെ ഹസ്ബൻഡ് എപ്പഴും പറയും പിന്നാ ആര്
ഉമ്മങ്ങളെ ഉമ്മേം ഉപ്പെക്കെങ്ങളെ കൂടെ തന്നെയാണല്ലേ വേ
ആഹ് ആഹ് ഞങ്ങളെ തന്നെ ഞങ്ങളിപ്പോ ഈ വീട്ട് തന്നെ തറവാട്ട് വീട്ടി തന്നെയാണെ എളച്ഛൻ ഞങ്ങള് തറട്ടീന്ന് അപ്പം പെട്ടെന്ന് എളേച്ഛന് ഹോ ച്ച് കടക്കെ ആയപ്പൊ തറ ആഹ് തറട്ട ഭാഗം വിറ്റ് ഇവടെ വിക്കണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പ പിന്നെ ഉം ഇത് ഞങ്ങ വീട് ഞങ്ങളെ പേര്ക്ക് എഴുതി തന്ന് ചെലര്
ച്ഛനോ എളച്ഛനും ഇവടെ ഇങ്ങളെ കൂടെ തന്നെ.
ഓര് ഇപ്പവിടെ ഇല്ലാ ഓല് പിന്നെ ഓള് ഓളെ വീട്ട് ഓളെ വീട്ടില് ഇതു പോലെ ആളില്ലാ. അപ്പൊ അവടെത്തെന്നെ നിക്കല് ചെലപ്പോ ഓൻ വൻ വെരുമ്പളൊക്കെ നിക്ക്ണ്ടാവും വീടൊക്കെ ആവണ വെരെ അങ്ങനെ അവടെത്തെന്നെ നിക്കല് ഓള് എപ്പേളെങ്കിലൊക്കെ ഇതെ പോലെ വെരും
ഒക്കെ നല്ല വീടല്ലെ
ആ കൊഴപ്പില്ല്യ
ആഹ്
നല്ല പുതിയതുല്ല നല്ലം പയയെതുല്ല അങ്ങനെ
ആഹ് ആഹ്
ആഹ്
ഇനി കൊറെ കഴിയുമ്പോളൊക്കെ നന്നാക്കേണ്ടി വരുല്ലേ
നന്നാക്കണ്ടിരു ആ ശരി ആണ്. മക്കൾക്ക് ഒന്ന് ഈ പറഞ്ഞ മാതിരി ആ വല്ലാതെ ഇഷ്ടപ്പെടുന്നില്ല പെങ്ങന്മാര്ണ്ട് രണ്ടാള്ണ്ട് അവര് അവർ.. ഇപ്പവാണ്ട സ്വത്തൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓല്.. എളേച്ചൻക്ക് വാണ്ടിട്ട് അ പ്പോ ഒരാളെ സ്വത്ത് ഒരാൾക്ക് കൊടുത്ത് ഒരാളത് ഒരാൾക്ക് കൊടുത്തു ഇബ ഇവരെ പേര്ക്ക് എഴുതിപ്പ അടെ എഴുതി കൊടുത്ത് വേറെന്നിപ്പതൊ ഒരു രണ്ടോ മൂന്നോ സെന്റോ എവിടെറ്റായിട്ട് ഇപ്പ കുട്ടയോൾക്കോടെ വെറുതെ കെടന്ന് താവണ്ടല്ലോ പ്പോ പിന്നേ വാണ്ടതാ അവരൊക്കെ അത്യാവശ്യം ഉള്ളോട് ത്ത് ക്കെന്നേണ് കല്യാണം കഴിച്ച്ക്ക്ന്നത്
ആ ന്നാ പിന്നെ ഓൽക്കയിന്റെ ആവശ്യണ്ടാവൂല
അസ്മാ വിൻ്റെ മാപ്പള പറഞ്ഞു നമ്മക്ക് വീട്ടിന്ന് പറഞ്ഞ മാതിരി അവർക്ക് പെൺകുട്ടി ഉദ്ദേദിച്ചിട്ട ഇങ്ങനെ കിട്ടുന്നരു സന്തോഷല്ലെ എനിക്കത് കൊടുക്കണ നിന്നു കാരണം നമക് പെൺകുട്ട്യോൾക്ക് പെൺകുട്ട്യോൾത് ഉദ്ദേശിച്ചത് കിട്ടുമ്പോ ഒരിതാണല്ലോ
ആഹ് ആഹ് അതന്നെ
അപ്പ ഉമ്മ അപ്പൊ ഞാ അപ്പൊ അങ്ങനെ പിന്നെ തീരുമാനിച്ചിട്ട് ഇമ്മ പറഞ്ഞ് പിന്നീപ്പ വിക്കാന്നൊക്കെ പറയുമ്പോഴ ആ സ്ഥലം അവർക്ക് അപ്പൊ കൊടുക്കാം ആൺകുട്ട്യോള്ക്കപ്പോ കൊടുക്കാതിരുന്നാ മതില്ലോ
ആഹ് ആ പിന്നെ പൈസ പിന്നെ ഓല്ക്കൊക്കെ പൈസക്ക് വേണ്ടി വെരാ
പൈസാ അതന്നെ അതാണ് അന്ന് ഇവിടൊക്കെ ഒരു ആധാരം ആ ആധാര എഴുതിയപ്പ പിന്നെ അങ്ങനെണ്ടാക്കിതാണ് കാരണം ഈ ഒരു രണ്ട് മൂന്ന് സെന്റ് പിന്നെ കൊറെ കഴിഞ്ഞു ഇവര് അത് ആ അവ അവർക്ക് കൊടുക്കേണ്ടി വരും പിന്നെ അത് ആധാര ആക്കേണ്ടി വരും അങ്ങനെ ആക്കുമ്പോ അത് വാണ്ട ന്നിട്ട് അപ്പൊ തന്നെ
പിന്നെ ഉപകരിക്ക ആ നാട്ടിൽ നിക്കണോൽക്കാണല്ലോ ഉപകരിക്ക ക്ക്യ അപ്പൊ നിങൾ ആൺകുട്ടിയോക്കെന്നല്ലെ ഉപകരിക്കാ പിന്നെന്താ പൈസ കാര്യം കൊടുത്താല് ആ കടം വീടിയല്ലോ
ആഹ് അത് അവര് പറഞ്ഞ് ഞങ്ങൾക്ക് ന്ന് ഇതിലില്ലെങ്കിലും കൊഴപല്ല്യ ഉമ്മാന്റെ ത് ഇതാക്കുമ്പോ അ യില് കൊടുത്താൽ മതിന്ന് അതില് കൂട്ടി കൊടുക്കേണ്ടി വരും അങ്ങനെ
അതന്നെ സ്ഥലം ഇണ്ടായാലും പ്രശ്നാണ് ഇല്ലെങ്കിലും പ്രശ്നാണ്
ശരിയ പറയാണ്ടോ ഇപ്പൊ തന്നെ ഉമ്മാന്റെ തന്നെ ഒരുപാട് സ്വത്തുക്കള്ണ്ട് ഉമ്മാക്ക് പക്ഷെ ഒക്കെ കേസിലായിരുന്നു ഇപ്പ ഒന്ന് തീർന്നതാണ് ഒക്കെ കേസിച്ച ഒക്ക കേസ് ഉം